എവടാ ഹലോ കേക്കാവോ
ആ കേക്ക്ന്ന്
എവ്ടാ
വീട്ടിലാ
ആ വീട്ടിൽ ആരൊക്കെ ഇണ്ട്
വീട്ടിൽ ഞാനി രണ്ട് മക്കൾ ഉപ്പ ഉമ്മ
ആ കല്യാണം കഴിഞ്ഞാ ആ ആ മക്കളൊക്കെയാ
ആറാം ക്ലാസിലാണ് ചെറിയ ആൾ മൂന്നാം ക്ലാസിൽ
ആ സ്കൂളിൽ പോവുന്നു എനിക്കും ഉണ്ട് കുഞ്ഞാ രണ്ട് വയസ്സായതേ ഒള്ള്
ആ ശെരി മോളാ അല്ലെ മോനോ
മോന് മോന്
ആ ഇൻക്ക് രണ്ട് മോളാ
ആ പെമ്മ് ക്കളാ ആ
എന്താ ചെയ്യ്ന്ന്
എന്തോ
എന്താ ചെയ്യ്ന്ന് നോ
ഇല്ല ഞാനിപ്പം ഏ വീട്ടി തന്നാ കുഞ്ഞ് ഉള്ളൊണ്ട് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവ്ന്നില്ല ഇപ്പഴെ പോ നോക്ക്ന്നില്ലെന്നാ വർക്ക് ചെയ്യാന്നോ ആ ഞാൻ പോയിര്ന്നു ഞാ ആ ഉണ്ടായിര്ന്നു പോയിട്ട്ണ്ടായ്ര്ന്നാ
എന്തിനെയ്നു
ഞാൻ ആദ്യം ഏ ടീച്ചറായിട്ട് സിദ്ധാർത്ഥ സ്കൂളിൽ പഠിപ്പിക്കാൻ കെറിയായിരുന്നു
ആ
അത് കഴിഞ്ഞ് പിന്നെ ഒര് അഡ്വക്കറ്റിന്റെ പി എസ് ആയിട്ട് പോയായിരുന്നു
അയ് ശരി അപ്പൊ ഒർജിൻലായിട്ട് എന്താ പഠിച്ചെ ബീടെക്കാ ലെ
ആ
പിന്നെ ഒന്നും നോക്കീലാ ഇല്ലയില്ല
ആ ഞാൻ പിന്നെ നോക്കില്ല പിന്നെന്ന് പർണാ പ്രെഗ്നെന്റായി പിന്നെ കുഞ്ഞായപ്പെൾത്തേക്കും പിന്നെ പോവാനുള്ള ഒരു സാഹചര്യം ആയില്ല ആ ആന്നെ ഗ്യാ
ഉം ഉം കുഞ്ഞ് കൊറച്ച് കൂടന്നാവട്ടെ
ഉം അത്രയേ ഉള്ളു നോക്കുന്നില്ലേ ഒന്നും ജോലിയൊന്നും നോക്കുന്നില്ലേ
പറ്റുന്നൊരു സമയല്ല വീട്ടില ഉമ്മ വയ്യാത്ത ആളാണ്.
ആഹ ആഹ
പോകാനൊക്കെ പ്രയാസാണ്
ആ കുഞ്ഞുങ്ങളെ സ്കൂളി വി ഹസ്ബൻറോ
ബന്റ് ദൂരെയാണ് ആയിച്ചക്ക്‌ പത്തൂസുംകൂടുമ്പൊക്കെ വരുള്ളൂ
ആഹ
ഒരു ഹോട്ടലിലാണ്
ആഹ ആഹ
ക്യാപ്റ്റൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു
ആഹ
പിന്നെന്തെല്ലാം വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഹസ്ബന്ഡന്റെ വീട്ടിൽ ആരുല്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചു ചെയ്താ ഞാനും ഹസ്ബന്റും മോനും മാത്രേള്ളൂ ഇപ്പൊ ഞാന് ഇപ്പം എന്റെ വീട്ടിലാ ഇവിടെ അമ്മയുണ്ട് അച്ച നുണ്ട് പിന്നെ ബ്രദറ്ണ്ട്
ആ ബ്രദറ് കല്യാണം കഴിഞ്ഞില്ല
ഇല്ല കല്യാണം കഴിഞ്ഞില്ലാ ആ വർക്ക് ചെയ്യുന്നു മറ്റേ ഡവലക്സിന്റെ പെയിന്റ് കമ്പനിയിലെ സെയിൽസ് എ ക്സിക്യൂട്ടീവ് ആയിട്ട് വർക്കയ്യാ
ആ ശരി ഉം ഉം എന്താ മോൻക്ക് പേര്ട്ടെ
അമൃത്യോ
ത്തി
ആ
അയ്ശെരി അടിപൊളി പേരാലോ ഹസ്സിൻ്റെ പേരെന്താ
സിൻ്റെ പേര് ശൈലേഷ്
ആ യാതൊരു മേച്ചൂല്ല ലെ
അ ഇല്ലല്ല ഞങ്ങളങ്ങനെ മാച്ചീതല്ല ഹസ്ബൻ്റ്ന് ഇങ്ങനെ പേര് സർ ചെയ്തപ്പം ഈ ഒരു പേരങ്ങോട്ടി ഷ്ടപ്പെട്ട് ട്ട് അങ്ങനെ അങ്ങ് കൊടുത്തതാ ആ ഇപ്പൊന്ന് അർഞ്ഞാ ഫുള്ളെ ല്ലാവർക്കും നമ്മള് പറയ്ന്ന പേരുവെല്ലാം കോമണല്ലേ അപ്പൊ ഒരു വെറൈറ്റിക്ക് ഒരാൾ പറയുമ്പോ വെറൈറ്റി
ഉം ഉം ഉം ഉം പെട്ടെന്ന് കേൾക്കുന്നവർക്ക് തിരിയേം ചെയ്യര്ത്
ആഹ്
പേര് എന്താ ചോയ്
അല്ല എല്ലാരും ചോദിക്കും എല്ലാരും ചോദിക്കും നമ്മളീ പേര് പറയ് മ്പോ എല്ലാരും കുഞ്ഞെങ്ങനെ പറയും ഇച്ചിരൂടെ കട്ടി അ കട്ടി ട്ടി കൊറഞ്ഞ വാക്ക് പക്ഷെ അവൻ കറക്റ്റ് ആയിട്ട് പറയും
ആണല്ലേ അത് ശരി സ്വന്തം പേരല്ലേ പറയാതെ പറ്റ്
അ അതെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞി പിന്നെ അവർക്ക് ഒന്ന് കൺഫ്യൂഷനാ അത് പറയുമ്പോ നമ്മൾ ഒന്നൂടെ തിരിത്ത് ത്തി കൊടുക്കണം പക്ഷെ അവനോട് പറഞ്ഞ അവൻ പറയും കറക്
ഓക്കേണ് അത് ശെരി ഉം ആ അതോണ്ട് കൊഴപ്പല്ല്യ
ന്നല്ലേ
ഓ ഇല്ല ഇല്ല ഇങ്ങനെ പോന്നു ആ അതെ അതെ ഒരു സ്കൂളിൽ തന്നെ സ്കൂൾ ബസിലാണ് പോകുന്നേ മ് അച്ഛനും അമ്മക്കെ എന്തെ ചെയ്യുന്നോ
ആഹ് അച്ഛന് വെൽഡറായിട്ട് ജോലിയൊണ്ട് വെൽഡിങ്ങിന് പോവാ അമ്മ ഹരിതകർമ സേന ഇല്ലേ
ആ ആ ആ ആ ആ അത് ശരി പിന്നെ ആ നിങ്ങള് ഒരു മോനും ഒരു മോളും ല്ലെ?
ആ ഞങ്ങൾ ഒരു മോന് ഒരു മോൾ ആ ഉമ്മക്ക് എന്താ പറ്റിയതാ പ്രായം നല്ല പ്രായം ചെന്നയാന്നോ
ഏഴ് വയസ്സൊക്കെ പ്രായത്തിന്റെ പ്ര അതിനേക്കാളും മുമ്പേ അസുഖണ്ട് ഡിസ്കിന് കംപ്ലൈയിന്റ് ഉണ്ട്
ആ അപ്പൊ കിടപ്പാണോ ഫുള്ള്
കിടപ്പല്ല എണീറ്റ് നട സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് ടക്ക ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെ നമ്മള് ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കിട്ട് ടേബിളിൽ വെച്ചെടുത്താൽ കഴിക്കുകയും കുളിക്കുകയും അങ്ങനത്തതൊക്കെ ചെയ്യും
ആ ആ
ഇപ്പം ഇപ്പൊ പിന്നെ സോഡിയത്തിന്റെ പ്രശ്നണ്ട്
ആ നീരൊക്കെ കാണ പ്പ
സോഡിയം കുറഞ്ഞു പോവും അങ്ങനത്തൊക്കെ പിന്നെ ചെറിയ ഷുഗർ അങ്ങനത്തെ പിന്നെ ചെറുതായിട്ടൊരു സ്ട്രോക്കിന്റെ കംപ്ലൈന്റ് ഉണ്ടയ്നു
ഓ ഓ ഓ
മൊത്തത്തിലിപ്പോ ഒരു പേഷ്യന്റാണ് ഇൻട്രസ്
ആ സ്വന്തം ഉമ്മയന്നോ അതോ ഹസ്ബൻഡന്റെ ആ സ്വന്തം വീട്ടിലോ
വീട്ടില് ഉമ്മയും ഇനിക്കൊരു ബ്രദറും ഒരു സിസ്റ്റർ റ്റരും
രണ്ടുപേരെ മാര്യേജ്
ഓ രണ്ടു പേരും മേരേജ് ഒക്കെ കഴിഞ്ഞ് സിസ്റ്ററിന് മക്കള് ഇല്ല ബ്രദറിന് മക്ക മക്കളായി പിന്നോ ഉപ്പ ഇല്ലേ ഉപ്പ ഞാൻ ചെറുതിലേ മരിച്ചു ഞാൻ പത്താം ക്ലാസ്സ് പഠിക്കുമ്പോൾ ഉപ്പ മരിച്ച
ആ ഓ
ഉ അവിടെ വലിയ കുഴപ്പ പല്ലെ
ഉം ഉമ്മ ബ്രദറിന്റെ കൂടാണോ
ആ അതെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിലാണ്
ആഹ്. നിങ്ങളെല്ലാം അട് എടുത്താണോ അതോ
ഒര് നെ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് ഒരു മുക്കാ മണിക്കൂർ. യാത്രുണ്ട്.
ആഓ ഓ
എന്റെ വീട്ടിന്ന് സിസ്റ്ററിന്റെ വീട്ടിലേക്കും അതുപോലെ മുക്കാ മണിക്കൂർ. ഉം ഉം ഏകദേശം അടുത്തടുത്ത് കൊഴപ്പല്ല. നിങ്ങളെ വീട് എങ്ങനെയാ? ദൂര
ആ് എന്റെ വീട് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് എനിക്ക് എന്നെ കെട്ടിച്ചൊണ്ട് പോയ വീട്ടില് പല റൂട്ടുകളാ
ആഹ്.
പല റൂട്ടി പോവാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഒര് അരമണിക്കൂർ നകത്ത് അല്ല ബെസ് നമുക്ക് ബെസ് ല്ല നോർമൽ നമ്മൾ കാറിലൊക്കെ പോകന്ന അരമണിക്കൂനകത്ത്ചെല്ലാം. അല്ല ബസ്സിലൊക്കെ കേറി പോണോങ്കി ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മൂന്ന് ബസ്സ് കേറണം. മൂന്നാല് ബസ് കേറണം.
പകുതിക്ക് വെച്ച് മാറി മാറി
ആഹ് ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമു റൂട്ടുകള് വ്യത്യാസംണ്ട് ചെലടത്ത് ചല്ലുമ്പോ ബസ്റൂ ല്ല വല്ലപ്പോഴും ആ വല്ലപ്പോഴേ ഒള്ള് ബസ്സ് രാവിലെ അങ്ങനെ ടൈമിങ് ഒണ്ട്. അല്ല എപ്പോഴും ബസ് ഉള്ളടത്തൂടൊക്കെ പോണോങ്കി കറങ്ങി തിരിഞ്ഞൊക്കെ പോണം. ഒരു മൂന്നാല് ബസ്സൊക്കെ കേറി പോണം. അങ്ങനെ നോക്കുവാന്നെങ്കില് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ എടുക്കും അല്ലെങ്കി അരമണി ക്കൂനകം നമുക്ക് ചെല്ലാൻ പറ്റും. ഒരുപാട് റൂട്ടോണ്ട്. എനി വണ്ടി ഒണ്ട്. ഞാ വ
ആ അപ്പൊ ബേബീനെ
ആ ബേ പിന്നെ അ ആരെങ്കിലും ഒ വീട്ടിൽ അമ്മയുണ്ടങ്കി ഞ കൊണ്ടുപോവത്തൊളു ഇപ്പ അവിടെ ആരും ഇല്ലാത്തോണ്ട് വല്ലപ്പോഴും എടക്കെടക്ക് പോയി ഒന്ന് ക്ലീൻ ചെയ്ത് തുറന്ന് ക്ലീൻ ചെയ്ത് തുറന്നൊക്കിടും ഒള്ളൂ അല്ല ഹസ്- വണ്ടി വിടില്ല ഹസ്ബൻ്റ് പൊറത്താ ഗൾഫിലാ ആ അതുകൊണ്ടാ അപ്പൊ അവിടെ തന്നെ നിക്കുന്നേ പിന്നെ ഇടക്കിടക്ക് പോകും ഇല്ല ഇപ്പം ഇപ്പം ഡിസംബറിൽ വന്നായിരുന്നു
ആ
വൺ മന്ത് ഉണ്ടായിരുന്നു നോ പോയി ഡിസംബർ ലാസ്റ്റ് ആയപ്പോ പോയി ഇനി ഹസ്ബൻറ് മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇല്ലേ ആ അതിന്റെ വർക്ക് എടുത്ത് ചെയ്യ അവിടെ ആ വീട്ടിലായിരുന്നു പോയത് ഇപ്പൊ ഒന്ന് കഴിഞ്ഞു ഒരു എട്ടൊമ്പത് മാസം ന്നാ പറഞ്ഞേ കറക്റ്റ് അറിയത്തില്ല ആ
കല്യാണം കഴിഞ്ഞേരെ
അല്ല അച്ഛൻ മരിച്ചത് അത് കല്യാണ അ മുമ്പേ മരിച്ചായിരുന്നു അമ്മ കല്യാണം കഴിഞ്ഞിട്ടാ മരിച്ചേ ആ അല്ല പുള്ളിക്ക് അറ്റാക്ക് വന്നതാ ആ ഇത് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു ഷുഗറ് ഡൗണായി ഈ ഏ മറ്റേ സൈലൻ്റ് അറ്റാക്കായിട്ട് മാറിയതാ ആ ആ
പിന്നെ വേറെ ഉല്ലിലായിട്ട്
പിന്നെ ഒരു അനിയത്തി ഉണ്ട് അവര് ചന്ദനത്തോപ്പ് കൊല്ലം അവിടെ മക്കള്
ആഹ് അത് ശരി വരൂലേ എങ്ങോട്ട് വരാറില്ലേ
അപ്പൊ അങ്ങനെ അമ്മ മരിച്ച ശേഷം അങ്ങനെ അമ്മ മക്കുമ്പ ക്കെ എന്നും വരേം വിളി അടുത്താ ഇത് വല്യ ഗ്യാപ്പ് ഇല്ല അങ്ങനെ കാണൊക്കെ ചെയ്യും പിന്നെ ഇപ്പം അമ്മ മരിച്ചതിന് ശേഷം അങ്ങനങ്ങാ അങ്ങോട്ട് പോ ഓര് ഇടക്കന്ന് വന്നായിരുന്നു പ വന്ന് ഞങ്ങൾ അങ്ങോ നാലഞ്ച് ദിവസം നിന്നായിരുന്നു പിന്നെ അങ്ങോട്ട് പോയി ഇ ഇവിടെ കുങ്ങനെ ഇടക്ക് കാണാൻ വരും പിന്നെ നമ്മുക്കും എല്ലാര തെര
ആണ് എല്ലാർക്കും തിരക്കാണ് ഉം ഉം ഇപ്പൊ മക്കള് സ്കൂളൊക്കെ പോകുന്നായിരിക്കുംല്ലേ
ആ് അവർക്ക് മക്ക മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട് ഒരാൾ പ്ലസ് വണ്ണും അല്ല ഒരാൾ പ്ലസ്ടുവോ ഒരാൾ ആറില് എഴിലങ്ങ
ആ അപ്പൊ മേച്ചിയാണ് മുത്തത്
അ ചേച്ച്യാമൂ
ആഹ അത് ശരി ഉം ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
ഉം
അമ്മക്ക് അവിടെ ഇല്ലേ വീട്ടിലല്ലേ
എല്ലാരും ഉണ്ട് എല്ലാരും അകത്തുണ്ട് ഞാൻങ്ങനെ വെളയിനിക്കുന്നു
ആഹ മഴ ഇണ്ടായിരുന്നോ?
വിലെ ഉച്ചക്കൊക്കെ ചെറുതായിട്ട് പിന്നെ കുഴപ്പ പൊന്നൂല്ല ഇപ്പൊ രണ്ടു മാസം കൊണ്ട് വലിയ പ്രശ്നം ല്ലാ ക്കെ ഇടക്കങ്ങാനും ഒന്ന് ചാറുവത്രേ ഉള്ളൂ അവിടെ എങ്ങനെ മഴയുണ്ടോ?
കുറച്ച് ചാറി പൊതുവേ മഴ ണ്ടായിരുന്നു
ആഹ ഇല്ല ഞങ്ങക്ക് ഇവിടെ വെള്ളത്തിനൊന്നും ഇതവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല നമുക്ക് ചിറയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വെള്ളത്തിനൊന്നും ഇങ്ങനെ ഇത്ര നല്ല വെള്ള ബുദ്ധിമുട്ടുന്ന നല്ല ക്കില്ല
ആ വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടോ വെള്ളപ്പൊക്കം, അതും ഇല്ല അല്ലേ
നിങ്ങക്കൊണ്ടോ വെള്ള പൊ
ആ, ഞങ്ങക്ക് വല്യ വലിയ വെള്ളം വന്നാലൊക്കെ കയറും
ആ, അപ്പൊ മാറി താ മാറി നിക്കോ, അതോ അവിടെ തന്നെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ തിരിച്ച് ക്ലീനൊക്കെ ആക്കാൻ
അത് എപ്പോഴും ഇല്ലട്ടോ രണ്ടായിരത്തി പതിനെട്ടില ഒരു വലയ വെള്ളം വന്നില്ലേ
ആ, അപ്പ ഉണ്ടായിരുന്നല്ലേ ഓ
അതുപോലെ വന്നാലൊക്കെ വരും ഇല്ലെങ്കില് വലയയ കൊഴപ്പില്ല എന്തിനും കാണാം
ആ, ആ
കേട്ടോ
ഓ ശരി, ശരി ഓക്കെ